നമസ്കാരമുണ്ട്
ആ നമസ്കാരം
പിന്നെ എന്താണ് സുഖാണോ?
ആ സുഖാണ്
ഇനി എന്താ പരിപാടി കല്യാണംവല്ലതുണ്ടോ?
കല്യാണന്നുല്ല വെറുതെരിക്കാ
ഉ വീട്ടിൽ ആപ്പ്ണ്ടോ
ലേപ്പോ
ആഹ
പ്പൊന്നും ഇില്ല ആകേ ഒരു ഫോൺ ന്നെ ഉള്ളൂ
ആ
ഉം
ഈഏണി വേറെ വല്ല ഏണിംഗസ് ണ്ടോ വല്ല പാർ് ടൈം ജോബ ആട്ട പാർ് ടൈം ജോബ് ആയിട്ടവല്ലോം പാർട്ട ടൈംജോബായിട്ട് വല്ല ഏ നിങ്സ് വല്ലോം ഉണ്ടോ
പാർട്ട് ടൈം ജോബ് ആയിട്ട് കഴിഞ്ഞ നമ്മള് ഇങ്ങനെ ക്ലാസ്സിലാത്തപ്പം കാറ്ററിങ് പെയിന്റ് വയറിംങ്ങ് അങ്ങനത്തെ ഓരോരോ ചെറിയ ചെറിയ പണിക്കൂ
ഉ പെ വയറിങ്ംഗ് നല്ലത കേട്ടോ
ആഹ
വയറിങ് നല്ല പണയാണ്
ഉ വയറിംഗ് നല്ല പണിയാ പക്ഷെ നമ്മളെ മറ്റേതിനെ കൊണ്ടോവൊള്ളൂ
ഉ നമുക്ക് പണി അറിയണം വേറി ങ്ങി
ആഹ നമ്മളെ മറ്റേ ആദ്യം ഒരു കട്ടർ വെച്ചിട്ട് കുത്തി പൊളിക്കാണ്ടാവല്ലോ
ഉം
ആഹ് ആഹ് ജൂബിനെ കൊണ്ടു പോവ പർയാ
വയറിംഗ് നല്ല പണിയാ പ്ലംബിംഗ് നല്ല പണിയ അപോലെന്നെ ഞാൻ വേറൊരു വഴി പറഞ്ഞു തരാം ചെറിയ ഏനിങ്സ് ഒക്കെ ഉണ്ടാക്കാൻ
ആഹ്
നി ഈ ചെറിയ ചെറിയ ഈ ക്രാപ്പ് കളക്ഷനൊക്കെ ഉണ്ടാക്കുന്ന ഓ ക്രാപ്പ് കളക്ഷൻ നല്ലതാട്ടോ യാക്രി
ആഹ് ആക്രി ആഹ്
നല്ല ബെനിഫിറ്റ്ള്ള കാര്യമാണ് ചെറിയ രീതി തുടങ്ങി കഴിഞ്ഞാൽ ആഹ് ഒരു സമയൊക്കെ ആവുമ്പത്തെ നല്ല വലുതാകും ഒരിക്കലും നശിക്കത്തില്ല ഒരിക്കലും നമുക്ക് നഷ്ടം വരത്തില്ല
നഷ്ടംവരില്ല ഉം
ഉം നഷ്ടം വരാത്തൊരു ഇതുണ്ടെങ്കിൽ അത് അക്രിയ
ആക്രിയാണ് ഉം
ഉം ആഹ് പിന്നെ ഈ ഈ ന നൈറ്റിലെ പമ്പി കേറി നിക്ക് ഉം നൈറ്റ് പമ്പ് കയറിയിരിക്കുന്നത് നല്ലാ
ആഹ് നെയ്ററില്ലേ
ഉം നൈറ്റ് പമ്പിക്കേറരിക്കുന്നത് നല്ല കാര്യം വലിയ വലിയ വലിയ വല്യ വണ്ടിയൊക്കെ ആയിരിക്കും വരുന്നത് ഫുൾടാങ് ഒക്കെ അടിക്കാനൊക്കെ ആയിരിക്കും വരുന്നത് അപ്പൊ അവര് വല്ല്യ പണിയെടുക്കേണ്ടി വരീ ഈ ചെറിയ ചെറിയ നൂറ് നൂറ് നൂറ് ചടിക്കുമ്പോഴാണ് പ്രശ്നം വരുന്നത് വള്ളിട കക്കുമ്പോ നല്ല ടൈം എടും നല്ല ടൈം എടുക്കും
ആഹ്
ആഹ് പിന്നെ അത് എടുത്ത് പോകുമ്പോഴത്തേന്
ഉം ആഹ് ആഹ് അത് ഞാനും നോക്ക്ണ്ട് ഞാൻ കേറാൻ നോക്കണ്ട് പമ്പില്
ഉം പമ്പ് നല്ല കേട്ടോ പമ്പ് അതുപോലെ തന്നെ ചെറിയ ചെറിയ കഫെ നമ്മുടെ വീടിറ അടുത്ത് പുതിയ നമ്മുടെ വീടിന്റെ അടുത്ത് പുതിയൊ ഒരു കേക്കിന്റെ ഒരു പരിപാടി വടങ്ങിയിട്ടുണ്ട് കട അവിടെ സ്റ്റാർട്ടിങ് തന്നെ ഇരുപത് ഇരുപത് രൂപയാ പറഞ്ഞിരിക്കുന്നത് പക്ഷെ വൈയ് രാത്രി വെളുപ്പിന് ആറ് ടു വൈകിട്ട് ആറ് വരെ നിൽക്കണം
ആഹ് ഓ
നമ്മക്ക്പ്പോ ഒരു ഈവനിങ് ആറിന്റെ ഉള്ളിൽ കയറാനേ കഴിയുള്ളൂ
ഓ ക്ലാസ് ഉണ്ടല്ലേ
ആഹ് ആഹ് നേറ്റി നിക്കാ പമ്പിലൊക്കെ
ഉം നൈറ്റില് പമ്പിലൊക്കെ നിക്കാം കുഴപ്പമൊന്നും പമ്പ് നിൽക്കുമ്പോള്ള പ്രശ്നംന്ന് പറഞ്ഞാ നമുക്ക് ശരീരം പോകും പെട്രൂണിൻ്റെ ഫുൾ വാടാ സീനാകും പെട്രുണില്ലേ കെമിക്കല് സീന
ആഹ് അത് ചെയ്യാൻ പറഞ്ഞ്ണ കേട്ടി ഞാൻ ആൾക്കാര്
ഉഹ്
ഉം അതെ മഹൻ ജിമ്മല്ല ഇല്ലൊന്നും ഇല്ല
ജിമ്മിലൊക്കെ പോയി കഴിഞ്ഞാൽ കൂടിയൊക്കെ അത്യാവശ്യം ക്രിയാറ്റിനും ഒരു പറോട്ടിയ ഒക്കെ എടുത്ത് കഴിഞ്ഞാൽ അല്ലായിരിക്കും
ആഹ് ആഹ്
ആഹ്
അതിനും വേണം ക്യാഷ്
ക്യാഷ് ബോഡി സെറ്റ് ആക്കി വരുമ്പോത്തേും നല്ല രീതി കാശ് നല്ല രീതി എറങ്ങും ഓഹ് പ്രോട്ടീൻ പ്രോട്ടീന് ക്രിയാറ്റിൻ അതുപോലെന്നെ ബാക്കിയുള്ള കാര്യങ്ങള് ഒരു ജിമ്മി തന്നെ എന്തായാലും ആയിരം രൂപ ആവും
ഉം അ അ ർബ
കാറ്ററിങ്ങ് അവിടെ കാറ്ററിങ്ങിനൊക്കെ പണ്ട് പാലുകാച്ച് വർക്കിനൊക്ക എത്ര കിട്ടും
ആഹ്
പാലുകാച്ച് വർക്കിനൊക്കെ എത്ര കിട്ടും
ഏത് കാറ്ററിംങ്ങ് വർക്കിനാ
ആഹ്
ആഹ് ഇവിടെ നാന്നൂറ്റി അമ്പത് ആ റേഞ്ചേള്ളൂ
അത്രേ ആയിട്ടുള്ളൂ ഇതുവരെ
ആഹ് നിങ്ങടെ എവിടെ എങ്ങനെ
ഞങ്ങടെ ഇവിടെ അറുനൂറ് രൂപ കിട്ടും
ആഹ ആഹ്
കൂടി കൂടി നാണുറ്റമ്പതൊക്കെ എന്നെ പോയി അഞ്ഞൂറായിരുന്നു അഞ്ഞൂറ്റ അഞ്ഞൂറ്റ അമ്പതായി പിന്നെ അറുന്നൂറായി പിന്നെ കല്യാണ വർക്കിന് പോയാലോ
ഏയ എല്ലാ വർക്കിനും ഒരേ ഏജ് ആ
അയ്യോ അത് നഷ്ടം അല്ലിയോടാ
ആഹ് നഷ്ടാണ് അത് തന്നെ പറഞ്ഞത്
കല്ല്യാണ വർക്കിന് എങ്ങനെ പോയാലും പത്തറൂനൂറ് കിട്ടണം അതുപോലെ തന്നെ പാലുകാച്ച് വർക്കിന് എങ്ങനെ പോയാലും ആയിരത്തി ഇരുനുറ് രൂവ ആയിര് ആയിരം രൂപ എങ്കിലും മിനിമം കിട്ടണം ആ രീതിയിലാണ് ഇവിടെ എല്ലാരും ചെയ്തോണ്ട് ഇരിക്കുന്നത്
ആഹ് അവിടെ അവിടെ ഒര് കല്ല്യാണ വർക്കിന് എത്ര കിട്ടും
കല്ല്യാണ വർക്കിന് പത്തഞ്ഞൂറ് രൂപ കിട്ടുവായിരിക്കും
ഉം ആയിരൊക്കെ കിട്ടും ഇല്ലേ
ഏയ് കല്ല്യാണവർക്കിന് ആയിരം രൂപ ഒന്നും കിട്ടത്തില്ല പത്ത് നാണുറ് അഞ്ഞൂറ് രൂപ കിട്ടും
അഞ്ഞൂറോ
പക്ഷെ പാല്കാച്ച് വർക്കിന് പക്ഷെ ആയിരത്തി ഇരുനുറ്- കിട്ടും പക്ഷേ ഞാൻ മുൻപേ തെറ്റിപ്പോയതാ കല്ല്യാണവർക്കും പാല്കാച്ച് വർക്കും തെറ്റി തെറ്റി പോയാരുന്നു ആഹ് അങ്ങനെ പറഞ്ഞു
ആഹ്
ഇപ്പ പിന്നെ ഞങ്ങടെ വീട്ടിന്റെ അട്ത്ത് ഉള്ളോരെല്ലാം വണ്ടീല് ഓടാനൊക്കെ പോവുവെട അങ്ങനെ വർക് ഏര്യ അങ്ങനെ സമ്പാദിക്കുന്നവരുണ്ട് പക്ഷെ അതൊക്കെ നല്ല പണിയാ കേട്ടോ അല്ലെ നമുക്ക് ഒരു ചടപ്പ് ന് പക്ഷെ വണ്ടീലോടാൻ പോവും
ഏ വണ്ടീല് എങ്ങനെയാ ഡെലിവറിയാ ഡെലിവറി ബോയ്ടെയാ
ഞാൻ ഡെലിവെറി ബോയി അല്ല അതായത് എന്താ പറയ്ക - ഈ വല്ലിയ വല്ലിയ ഷോപ്പിലേക്കൊക്കെ വല്ല്യയ വല്ലിയ സാനങ്ങളൊക്കെ പോത്തില്ലേ
ആഹ് അങ്ങനത്തെ ഇല്ലേ
ആഹ് അങ്ങന അങ്ങനെ- അത് നമ്മള് വണ്ടിക്കത്താങ്ങ് ഇരുന്നു കൊടുത്താൽ മതി കാര്യം എങ്ങനെ പോയാലും ഒരു ദെവസം പത്തറുനുറ് രൂപ കിട്ടും
ആഹ്
വേറെ എന്താണ് ബിസിനസ് ബിസ്നസ് ഐഡിയാസ് വല്ലൊം കയ്യില്ണ്ടോ?
ബിസ്നസ് അതെ ഇപ്പ കാരണം കറണ്ടിലി പറ്റൂല്ല
ഉം
ചെയ്യണം ന്ന്ണ്ട് എന്തെേലൊക്കായിട്ട്
ചെയിം ന്നല്ലേ ആണം ബിസ് സ്നസ് എനിക്ക് തോന്നി ഏറ്റവും കൂടുതൽ ബിസിനസ്സ് ഐഡിയ ഉൽഫവിക്കുന്നതും അത് രക്ഷപ്പെടുന്നതൊക്കെ ആ ഒര് ഏര്യേന്നാണ് ഏറ്റവും കൂടുതൽ വെര്ന്നെന്നാണ് എൻ്റൊര് അഫിപ്രായം തെക്കൻ കേരളം മ് തെക്കൻ കേരളം അവിടെ ആ ഒര്ഷ് ക്യയാ അവ്ടാണ് മൊത്തം ബിസിനസ്സിന്റെയും ഒറവിടം അവിടെ എല്ലാരും ഡിഫൻൻ്റഡ് കുന്നു വല്ല്യയ വല്ല്യയ കാർസ് എടുക്കുന്നു ഇപം ഞാ അയ്ൻന്റെ എടക്ക് ഞാൻ എവിടെ ഒന്ന് വായിച്ചായിരുന്നു ഞവിടെ ഈ മറ്റേ അജ്മി ഫുട്ട് പുട്ട്പൊടിം ഒക്കെ ഓർമ്മ അറിയാവോ
അ ആഹ്
അവരൊക്കെ ഒരു ചെറിയ കടേന്ന് ഒരു ഫ്ലവർ മില്ലീന്നൊട്ങ്ങിയാ ഒരു ചെറിയ ഫ്ലവർ മില്ലീന്ന് ഇപ്പ അവര് എവിടം വരെ വന്ന് നിക്ക
മ് മില്ല്ന്ന് ഒര് ചെറിയ മില്ല്ന്ന് ലേ
മ് ചെറിയ മില്ലീന്ന് വാങിതാ ചെറിയ മില്ല് വെറും പൊടി മില്ല്
ആ ഇന്ന്പ്പോ എല്ലോട്ത്തും അജ്മിന്നെയ്ക്കാരം ഉപയോഗിക്ക്ന്നെ
ചെറിയൊര് മില്ലീന്നൊട്ങ്ങിയതാ ഇപ്പ അവർക്ക് സ്വന്തായിട്ട് മി ഇത് കൊണ്ടന്ന്ന്ന് കൃഷിയിടം ഒണ്ടന്ന് തോന്ന്ന്നു
കൃഷികള് അം അങനെ ഓരോര്ത്തര് ഓരോന്ന് കൊണ്ടര്ണ് ഞാനും എന്തേലൊക്കെ ചെയ്യണന്ന്ണ്ട് ഓൺലൈനായി്ട്ടെന്നെ ഒരുപാട് ഓപ്പർചൂണിറ്റീസ് സ്ണ്ട് അമ്മള് അറിയാത്തെ
നമ്മളറിയുന്നില്ലല്ലോ അത പ്രശ്നം ഈ ട്രോപ്സി- ഇ ഇങ്ങെല്ലതന്നൊക്കെ പറയുന്നത് എന്തുവാ അതിന്റെ വകപ്പ്ന്ന് അറിയൻ വയ്യ
ഉ ഡ്രോ ഷിപ്പിങ് ഡ്രോഷിപ്പിങ് ന്ന് പറഞ്ഞാല് ഇപ്പം ഇപ്പ ആ ചെയ്തല്ല കാരണം ഇപ്പം ഒര് ഡോളർഒരു ട്വന്റി ഫൈവ് അല്ല നയന്റി ഫൈവ് ആയില്ലേ
ഉം ആയി ആയി
ആഹ് അപ്പം ഇത്ര അമേരിക്കക്കാർക്ക് സെല് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ പ്രോഫിറ്റ് ഉണ്ടാക്കാ എല്ലരും പറഞ്ഞത്
അ എങ്ങനെ അതിന്റെ ഒപ്പന്ന് അറിയാൻ വയ അത് പഠിക്കണം
ആഹ് അതെ അത് നഞമ്മളെ നമ്മക്ക ഒരു സ്വന്തം വെബ്സൈറ്റ് ഒക്കെ ഉണ്ടാക്കി അതില് നമ്മള് പ്രൊഡക്റ്റ് ചേസ് ചെയ്ത് അതായത് ഞമ്മള ഒന്നും അറിയില്ല നമ്മള് അയിന്റൊരു ഇടൽ ഒരു മിഡ പേഴ്സൺ ആയിട്ടാണ് കളിക്ക
ഉം
അതായത് പ്രൊഡക്റ്റ് നമ്മള കയ്യിലോട്ട് വരില്ല ഒരു സെല്ലറടുതന്ന് പ്രോഡക്റ്റ് നേര വാങ്ങുന്ന ആൾക്കടുത്ത് ബയ്യറെ അടുത്തേക്ക്
ഉം അപ്പൊ അതിന്റെ ഇടയ്ക്കുള്ള കാര്യങ്ങൾ നമ്മളാ-
ആഹ് അത് അത്രുള്ളൂ നമ്മൾ അയിന്റെ എടേൽഇത് നക്ക പറരുന്ന രീതിയിലൊരു കളി
ഓക്കെ ഓക്കെ പക്ഷെ നല്ലൊരു പണിയ അത്
ആഹ്
പണി അറിയന്ന അപ്പൊ ഞങ്ങള് വീടി ന്റെ അടുത്ത് ഡ്രോ്ഷിങ് തുടങ്ങണംന്ന് പറഞ് നടക്കുന്ന ഒരുപാട് പേരുണ്ട് അവര് ഇതിന്റെ ഓപ്പർച്യണിറ്റീസ് ക്കെ മനസിലാക്കി വരുന്നുണ്ടായിരിക്ക അവങ്ങനെ പറയുന്നു
ആ ഓപ്പർച്ചുനിറ്റീസ് ണ്ട് അതായത് ഇത് ഇതന്ന് പറഞ്ഞാല് നമ്മള് പല രാജ്യത്തൊരും മാങ്ങണോണ്ടെ ഇതിപ്പോ പർഞ്ഞ മാതിരി ഇപ്പൊര് നൂറ് ഡോളറിന്റെ പ്രൊഡക്റ്റെട് ത്ത് ഒരാള് മാങ്ങി കഴിഞ്ഞാ നമക്കിവടെ ടെൻ തൗസൻറ് റുപ്പീസായിരി
ശെരിയ
ആഹ് അതാണ് അതായത് ആയ്ച്ചേല് ഒര് പ്രോഡക്ട് സെല്ലെയ്താ മതിയ അങ്ങട്ട്
പക്ഷേ ലാഭ വർക്കിട്ക്കും അല്ല അപ്പം അവർക്ക് നഷ് ഇതെട്ക്കാൻ കയ്യില്ല ഒരു ലാഭത്തിന്റെ വിതല്ലല്ലോ ഒര് ഇഹ് അവര്ക്ക് മൊടക്ക്യ മൊതല് തിരിച്ച് കിട്ടണ്ടേ.
ഉം എനിക്കും കാ ശരിക്കൊന്നറില്ല എന്നാലും അത്യാവശ്യം നല്ല സ് ബ് സ പരിവാട്യാണ് റോപ്‌സിക്.
ഒരു ഡോളർ ഒരു നൂറ് ഡോളർ കിട്ട്യാ
ഉം ആയ്‌ച്ചേലൊര് നൂറ് ഡോളർ കിട്ട്യാ എമ്പാടും ഇപ്പത്തെ ഒരീതില്
ആഹ് ശെരിയാ അതൊരു ആയ്ച്ചേലൊരു ഇര്ന്നൂർ ഡോളർ കിട്ട്യാതി.
ഉം ഉം ആഹ് എന്തേലൊക്കെ നോക്കണ ഞ് ഓരോന്നായിട്ട്.
ഉം
പിന്നെന്തൊക്കെ പോ?
ഉം പൊ
ഏഹ്
അലോ
ബേസ്സിക്സോ അല്ലെങ്കി ഫയർ ആൻഡ് സെഫ്റ്റ്യോ അല്ലെ ഓയിലൻ ഗ്യാസോക്കെട്ത്താ മതിയായിര്
ആഹ് ഓയിലാൻഡ് ഗ്യാസ് ഞങ്ങള് ഞങ്ങ ഓയിലൻ ഗ്യാസ് ഞാപ്പൊ ജിയോളജി പഠിക്കുന്നത്.
ഉം
ആഹ് ആഹ് ഓയിലാൻ ഗ്യാസ് അയ്ന്റെ ഫീൽഡില് പെട്ടതാ. അത് അങ്ങനെ ഞങ്ങളൊരു സീനിയറ്ണ്ട് ഓന് ജിയോളജി കഴ്ഞ്ഞിട്ട് ഓയിലാൻ ഗ്യാസ് പഠിച്ച് ഇപ്പം എവടൊ ഗൾഫിലെവ്ടൊരു ഏതൊരു പെട്രോളിന്റെ ഇതില് മാനേജറായിട്ട് വർക്കെയ്യാ
ഉം
ആഹ് അതെ ആ ചെക്കനിപ്പോ പെർ മന്ത് രണ്ടര ലക്ഷൊക്കെ സാലറ്യാ
അതെ ഓയിലാൻ ഗ്യാസൊക്കെ നല്ല
ഉം ആത് ആകവന് ഇരുപത്തി മൂന്ന് ഇരുവത്തിനാല് വയസായിട്ടൊള്ളൂ
ഇരുപത്തിമൂന്ന് വയസ്സി രണ്ടര ലക്ഷം ൻ്റെ സാലറ്യൊക്കെ.
ഉം
നാട്ടിലോട്ടൊക്കെ വെരോ?
വെര്ല്ണ്ടാവും ഞാ
നീ കണ്ടിട്ടുണ്ടോ?
ഞാ കണ്ടില്ല ഞങ്ങക്കിപ്പൊ ഇതില്ലേ അതായത് ഞങ്ങക്കിപ്പോ കോളേജ് തൊടങ്ങ്യേനേഷം അതായത് കൊറെ ഞങ്ങള് പാവടെ പഠിച്ചെർങ്ങി പോയാ കൊർച്ചാളുകള് ഓലെക്ക്സ്പീരിയൻസ് പറയിപ്പിച്ചീനി.
ആഹ്
അത് പർഞ്ഞപോലെ ബാച്ച്ലൊര്ത്തം പർഞ്ഞതാണ് ഇത്
ഓഹ്
ഞങ്ങളെ ബാച്ച് പഠിച്ച ഒരുത്തനവടെ അങ്ങനെ ഓനെ കുറച്ച് അത് വന്നേലൊക്കൊകദേശം ഓരോരോ നെലയിലാണ്.
ഞാം പറയട്ടെ ഓയിലാൻ ഗ്യാസ് ലോയിസ്റ്റിക് സൊ ക്കെണ് ഏറ്റവും കൂടുതലായിട്ട് ഈ ഗൾഫ് കൺട്രീസിൽ എടുക്കുന്ന കാര്യംന്ന് വെച്ചഴിഞ്ഞാ അവിടെ ഏറ്റവും കൂടുതൽ കമ്പനികളാണ് കമ്പനിയാവുമ്പം ഇത് ത്തത് എന അടി അണ്ടറി വരുന്നെയാ അതുകൊണ്ട് അവർ ലോയിസിക്സ് പഠിച്ചവരെ പൊന്നു പോലെ കൊണ്ട് നടക്കുന്നത്
ആഹ്
പക്ഷെ ഈ നമ്മള് ഈ ഓയില ഈ ലോയിസിക്സ് പഠിച്ചിട്ട് നമ്മള് ഈ ആമസോണിലൊക്കെ വർ ക്കെയ്യാൻ പോകുമ്പോ അവ്ടെ ഒന്നും പഠിക്കാത്തോരെ